ഓ
ഹലോ ഗുഡ് മോർണിംഗ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ-
ചായകുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ മക്കളെ ചെറിയ മോനെ ഉറക്കിക്കൊണ്ടിരിക്ക
അതെയാ ആഹ് ആയാ ഭക്ഷണായ
ഇല്ല ഒന്നും ആയിട്ടില്ല മോനെ ഉറങ്ങിട്ട് വേണൊക്കെ ചെയ്യാനെ
അതെല്ലാം ആഹ് പിന്നെ
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ-
ഇല്ല ഇങ്ങനെ ആയി. കൊണ്ടേയിരിക്കുന്നു ഉം
സ്പെഷ്യൽ എന്ത്
പച്ചക്കറി പച്ചക്കറന്നെ കൂടു
ഏഹ്
നോൺ വെജ് ഒന്നും നി അങ്ങനെ കഴിക്കാറില്ലേ
കൊറവാണ് പൊതുവേ കുറവാണ് അവിടെയൊ
ഇവിടെ മിക്സ്ഡാണ് വെജിറ്റബിളും വെജിറ്റേറിയൻ നോൺ വെജഒക്കെ ഇണ്ടാവും. ആഹ് ഹസ്ബന്റിനെ നോൺവെജ് എന്തായാലും വേണം.
നിർബന്ധം യിരിക്കുമല്ലേ
ആഹ്
ഉം ഇവിടെ അങ്ങനെന്നുല്ല ഹസ്ബൻഡിന്റെ വീട്ടിലെ വെക്കും അതെ എന്റെ വീട്ടില അങ്ങനെ വെക്കലെ കുറവാ ഉം
എന്നിട്ട്
പിന്നെ പ- ദാ മക്കളൊക്കെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു പച്ചക്കറി തോട്ടൊക്കെ ഉണ്ടാ വീട്ടിലെ ആഹ് നമ്മള് ആ അവിടെണ്ട് ഇവിടെ കൂടുതൽ പച്ചക്കറി ആക്കുന്നുണ്ട് പച്ചക്കറി തൊട്ട ഇപ്പൊ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ഇവിടെ ആഹ് ഇവിടെ ഇണ്ട ഇണ്ട്ച്ചാല് മറ്റേ മൊളക് ണ്ട് അതുപോലെ കുമ്പളങ്ങ
ആഹ്
ഇഞ്ചി
ആഹ്
ആ അങ്ങനൊക്കെണ്ട് ഇപ്പൊ മഴക്കാലയതോണ്ട് വല്ലാണ്ട് ഇതാക്കിട്ടില്ലല്ലോ ല്ലെങ്കി പയറും വെണ്ടൊക്കെണ്ടാവും
ആഹ് ഇവിടെ പയറും വെണ്ട എന്താ പറയാ എല്ലാ ഏകദേശം എല്ലാ പച്ചക്കറികളുംണ്ട് തക്കാളി
ആഹ് തക്കളിണ്ടാവാറുണ്ട് അത്ണ്ടായി കഴിഞ്ഞാ പിന്നെ പോവാൻ ഭയങ്കര പണിയാണത് അയിമെതന്നെ ഒരുപാട്ണ്ടാവും
ആഹ് ഒരുപാട്ണ്ട് അതിൽ തന്നെ
ആഹ്
കൊറെ കാലം നിക്കേംചെയ്യും
അതെ അതെ തക്കാളി വെണ്ടക്കിം അതുപോലെന്നെ
ആ അത് പ്പൊ ഒരു വഴുതിനിങ്ങ അതൊക്കെണ്ടല്ലോ ഒരു പരിധി കഴിഞ്ഞ ഞ്ഞാല് കായ് കഴിഞ്ഞയിഞ്ഞാല് നമ്മള് ജസ്റ്റ് ഒന്ന് കട്ടെയ്ത് കൊടുക്കാണെങ്കില് നമുക്ക് അതിൽന്നന്നെ അട്ത്ത വർഷത്തേക്കുള്ളതും ഒണ്ടാവും
അതെ വഴുതനങ്ങൊക്കെ പ്രത്യേകിച്ച് നല്ലോ കൊറേ കാലം നിക്കും
ആഹ് അത് പിന്നേും പിന്നേ കട്ടയ്ത് കൊടുത്താ മതി നമുക്ക് ആ ഒരു ചെടിന്ന്ന്നെ
ഉം
കൊറെ എടുക്കാൻ പറ്റും
മറ്റേ എന്താ അയിൽ വളൊക്കെന്താ ഇടൽ ചാണകപ്പൊടിയോ
ആഹ് ചാണകപ്പൊടി പിന്ന എ നമ്മളെ വീട്ട്ല് പച്ചക്കറില്ലേ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിന്ന് ബാക്കി വരുന്ന വേസ്റ്റോ ക്കെ അവിടെ വെണ്ണീരിന്റെ പൊടി ഇട്ട് വെക്കും അത് ആഹ് കഞ്ഞിവെള്ളാ അകത് മാറ്റിച്ച് കഴിഞ്ഞാല്
ആഹ്
നമുക്ക് ആവശ്യത്തിനുള്ള വളതിന്നന്നെ കിട്ടും വെണ്ണീ ത് മിക്സെയ്തിട്ടാ മതിയല്ലോ
ആഹ് ഞാനങ്ങന തന്നെ ചെയ്യാറ് ഇപ്പൊങ്ങനെ കുമ്പളങ്ങ വീടിന്റെ മേലക്ക് ടെറസിന്റെ മേലക്ക് പടർത്തിക്കാണ്
ആഹ്
ആഹ് മേലക്കൊക്കെ പടർത്തിയ പെട്ടെന്ന് ആഹ്
വഴ്തിനങ്ങക്കെ കൊറെ കാലം നിക്കോല്ലോ
ആഹ് ഇഞ്ചിവിടെ നന്നായിറ്റുണ്ട് ഇഞ്ചിണ്ടാവും വിടെ ഈ മണ്ണില് നന്നായിട്ടുണ്ടാവും
ആണല്ലേ ആഹ് മഞ്ഞളും അതുപോല തന്നല്ലേ
ആ മഞ്ഞള്ണ്ടായിരുന്നു ഇപ്പൊ മഞ്ഞളിന്റെ മഞ്ഞളില്ല അവിടെപ്പൊ ഇഞ്ചിയണ് മെയിനായിറ്റ്
ആണോ ഇത് മഞ്ഞള് ശിവരാത്രി സമയാവുംമ്പത്തേനും ആക്കിട്ട്ഴിഞ്ഞാല് ഈ ചക്കേന്റെ ഒക്കെ സീസൺ ഈ സമയത്ത് നട്ട്ഴിഞ്ഞാല് ചക്കേന്റെ ഒക്ക മടലില്ലേ അതും കുറച്ചേലോക്കെ അതില് കൊണ്ടിട്ട് കഴിഞ്ഞാല് അത്യാവശ്യം നന്നായിട്ട് കിളിർത്തു കിട്ടും
ഏഹ് ചക്കണ്ടോ അവോടെ
ഓ ചക്കക്കെ ഇഷ്ട്ടമ്പോലെണ്ട്
കഴിഞ്ഞിട്ടില്ലേ ചക്കട സീസണക്കെ കഴിയാറായല്ലോ പ്പഴുംണ്ടോ
ഇപ്പോഴാണ് പഴുത്തിരിക്കുന്നത് ഓരാന്നൊക്കെ
ആഹാ വെള്ളം മഴ പെയ്താ വെള്ളം കേറില്ലേ അയിന്റുള്ളിൽ
ആ അത് എന്താ പറയ പഴഞ്ചക്ക ഇല്ലേ പഴഞ്ചക്ക ചക്കേ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറും വരിക്കലങ്ങനെ ആണോ വരിക്കല് അങ്ങനെ വെള്ളം കേറൽ കൊ കൊറവാണ്
ആഹ് ആഹ്
ഉം
ഇവിടെ ചക്കടതൊക്കെ കഴിഞ്ഞു
ആണോ
ഉം ചക്കട സീസൺ ആവുമ്പോ ഫുള്ള് ചക്ക ചക്കകുരു കറി ചക്കകുരു ഉപ്പീരി ചക്ക വറുത്തതൊക്കെയിട്ട് അതെ ഫുൾ മ്മേ ചക്ക തന്നെ എയ്ക്കാരം മക്കൾക്കൊക്കെ ദേഷ്യം വരും
ആഹ് അതന്നെ ചക്കതെന്നെ പല രല്ല ചക്കക്കറി കടലേം കൂട്ടിട്ടൊക്കെ വെക്കാൻ ഇഷ്ടാണ്
ആണോ വല്യമോനെപ്പഴും ചോയി കുന്നോട് ങ്ങക്ക് ചക്കന്നെള്ളൂ വേറെന്നും ഇല്ലേ ചോയ്ക്കും
അതെപോലെ ചക്ക അച്ചാറക്കെട്ടു വെച്ച്ഴിഞ്ഞാല് അടുത്ത വർഷം വരെ അത് മതില്ലോ
അച്ചാർടാൻ പറ്റോ
ആഹ് ചെറിയ ചക്കില്ലേ
ആഹ് കടച്ചക്ക കടച്ചക്കാന്ന് പറയും
ആ ആയവാന്നുള്ള ചെക്ക ചെറ്ങ്ങനെ മുറിച്ചിട്ട് അച്ചാർട്ട് വെക്കാം കുറെ നാൾ നിക്കും ഈ വർഷം വെച്ച് കയിഞ്ഞാല് അടുത്ത വർഷം വരെ നിക്കും
ഫ്രൈ ആകീട്ടോ അതോ അങ്ങനെ പച്ചക്കരിഞ്ഞിട്ടോ ആഹ് വേവിച്ചിട്ടല്ലേ
ആഹ്
ആഹ് ഇവിടെ ചക്ക ഇങ്ങനെ നമ്മള് മത്തന വരകൂലേ വരക വച്ചാല് മറ്റേ കുറുക്ക് പോലാക്കി ഉം അങ്ങനെക്കെ കുട്ടിയൾക്കും എല്ലാരും ചയക്കും കഴിക്കും തേങ്ങൊക്കെ ഇട്ടിട്ട് ശർക്കരയുക്കെ ഇട്ടിട്ട്
ആഹ്
ആഹ്
അങ്ങനിം ചെയ്യാം മത്തൻ ഇവിടെ ചെറിയ കുട്ടിൾക്കൊക്കെ മത്തൻ ചൂടിയൊക്കെണ്ടാക്കി കൊടുത്താല് ഇഷ്ടാണ് മെയിന ആയിട്ട് ചോറിന് അതെ ന്നെയാ കൊടുക്കാ ചെറിയ സമയത്തൊക്കെ ഒരു മൂന്ന് വയസ് വരെ ഫുൾ മത്തൻ തന്നെയായിരുന്നു
ഇന്നലെ ഇതെപോലെ ഹസ്ബൻഡന്റെ മത്തൻ കെടുന്നീന്നു അപ്പൊ ഞാന് പായസംണ്ടാക്കിയാ മത്തനൊണ്ട് നല്ല പഴുത്ത മത്തനായിരുന്നു
ആഹ്
ഉം ഇനിക്കിഷ്ടാണ് എനിക്ക് വെജിറ്റേറിയൻ ഒക്കെ ഇഷ്ട്ടാണ് പക്ഷെ ഹസ്ബന്റിന് നോൺ വെജ് വേണം ഫുഡിന് ഉ
ആ വിടെ ഹസ്ബൻറിന്റെ വീട്ടിൽ എന്തേങ്കലും നോൺവെജ് ഇണ്ടാവും അഥവാ മീൻട്ടില്ലെങ്കിൽ
ചിക്കൻവെക്കും
ആ ഇന്നൊന്നും കിട്ടിട്ടില്ല ഇനിവര് വർ ഇനി വെയക്കുന്ന അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞൊട്ടേ വരുള്ളൂ അപ്പൊന്തേലുക്കെ കൊണ്ട് വരി കൊണ്ടുവരെരിക്കും
അതെല്ലേ
എന്താ കറി വെച്ച്ന്ന്ട്ട്
മീൻ കറി ആക്കിയിട്ട്ണ്ട് ഇപ്പം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നിട്ടാള്ളെ പിന്നെ കേബേജും പ്പേരിണ്ടാക്കി
ഉം
ഞാവ്ടെ ഒരു കാബേജ് നട്ടിരുന്നു ഞങ്ങളെ വീട്ട്ല് പക്ഷായില്ല.
ആഹ് ഇപ്പോ ആഹ് എന്താണ് കാബേജും കോളിഫ്ലവറൊക്കെ നം നമ്മളെ വീട്ടിലെന്നെണ്ടാക്കാലോ
ആഹ് കോളിഫ്ലവറത്യാവശ്യം ഉണ്ടാവുന്നിണ്ട് പഷെ അങ്ങനെ നമ്മള് വാങ്ങുന്ന ആഹ് വലി പ്പങ്കിട്ട്ന്നില്ല
ആഹ് വലിപ്പം ഉണ്ടാവൂല ചെറുതായിരിക്കും.
ആഹ് ചെറിതാണ് ഒരു എന്താ പറയാ ചെറീയൊരു മാങ്ങനെക്കാളും കൊർച്ചുങ്കൂടെ വെലുത്
ആഹ് പഷെ ടേസ്റ്റ് കൂട്തലാണത്.
ആഹ് നല്ല ടേസ്റ്റിണ്ട് നമ്മള് പിന്നെ വളങ്ങനൊന്നും ഇടുന്നില്ലല്ലോ. മിക്ച്ചർ വളം വാങ്ങീട്ട് യൂസാക്കാം പിന്നെ ഏതാ ആ മിച്ചറ് വളം മാത്രേ ഇട്ന്നുള്ളൂ
ആഹ് അങ്ങൻത്തീന് മിച്ചറ് വളം എന്തായ്ലും ഇടണം അയ്നീ വണ്ണൂറുതൊ കെട്ടാ ശെരിയാവൂലല്ലോ
ആ വെണ്ണീര് ചൂടായത് കൊണ്ട് അത് ഇടാൻ പറ്റില്ലാന്ന് പറഞ്ഞ്
ആഹ് പെട്ടന്ന് വാടിപ്പോവേ ഒണങ്ങേ അങ്ങനെ എന്തോ ചെയ്യാ തോന്നുന്നു
ആഹ് വാടി പോകുന്നു.
ഉം അവ്ടെ ഇന്റെ വീടിന്റെ പാടത്തൊക്ക കാബേജും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യിണ്ട് ആൾക്കാര്
ആഹ് ആഹ് അത്യാവശ്യം നന്നായിട്ട്ണ്ടാവും പിന്നെ വെണ്ണീര് ഒഴിവാക്കിയാൽ മതി.
അതെ ഇങ്ങളീ പൊർത്തിന്ന് വെര്നേ കാട്ടി ടസ്റ്റ് കൂടുതലാണ് നമ്മുടെ വീട്ടില്ണ്ടാവ്ണ സാധനത്തിന്.
ആഹ് ആഹ്
ഏഹ് മാങ്ങ മാങ്ങടെ സീസണൊക്കെ കഴിഞ്ഞോ?
ആഹ് മാങ്ങെ കഴിഞ്ഞു ചക്കിം മാങ്ങിം ഒര്മിച്ചിണ്ടായ്തേനു മാങ്ങ്യൊക്കെ കയ്ഞ്ഞു.
ആഹ് പ്പ ചക്കണ്ട് ലേ
ആഹ് ചക്കണ്ട്
ഇവിടെ ചക്കിം മാങ്ങക്കെ കഴിഞ്ഞു. ചക്കക്കുരു ഇൻക്കിഷ്ടാ ചക്കക്കുരു ഞങള് സ്റ്റോക്കീത് വെക്കും ഞങ്ങള്.
ആഹ് ആ അത് ചാണക മെഴുകീട്ട് വെച്ച് മല്ലി കൊർച്ച് നാള് നിക്കും.
അ ഇവടെ ഇവടെ എങ്ങനേച്ചാല് ഫ്രീസെയ്ത് വെക്കും ഫ്രിഡ്ജില്.
ആണോ?
ആഹ് അപ്പൊ വല്ല്യെ കൊഴപ്പം വരൂല ആ അതായത് ഏ അതിന്റെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഫ്രീസെയ്ത് വെക്കാ എയ്യാ ഫ്രിഡ്ജില്
ആഹ് നമ്മള് ഇവിടെ ച ഈ പ്ലാസ്റ്റിക്കില് കെട്ടിട്ട്
ആഹ്
ആ ഒന്നിങ്കില് മണ്ണിനടീല് കുഴിച്ചിടും എവ്ടീലും
ആഹ് അങ്ങനെ ചെയ്യാറുണ്ട് മണ്ണിന്റെ അടിയില്.
രണ്ട് മൂന്ന് മാസൊക്കെ കയിൻട്ട് ഇടുക്കാലോ.
ആഹ് ഫ്രിഡ്ജില് വെക്കാണെങ്കിൽ കൊറേ കാലിരിക്കും അത് ഫ്രീസെ ഫ്രീസെയ്ത് വെക്കണം.
അതെയോ
അപ്പൊ കൊറേ കാലം ക കഴ് അടുത്ത കൊല്ലം വരെ യൂസ്സെയ്യാൻ പറ്റും ഒരു കേട് ടുണ്ടാവൂല്ല അത് നമ്മള് അത്രെം ഫ്രീസെയ്ത സാനം കൊർച്ചിട്ട് വെള്ളത്തില് ത് കഴിഞ്ഞാ സാധാ നോർമൽ തുപോലെ ആവും ആഹ്
ആഹ് ഞാൻ അത് നോക്കിയിട്ടില്ല
ആഹ് നമ്മള ഇപ്പൊ ചക്കക്കുരുന്റെ സീസൺ സണായതോണ്ടേ ഇപ്പ എല്ലാർക്കു ഭയങ്കര എപ്പോഴും അതായതോണ്ട് ഇഷ്ടണ്ടാവില്ല
ഇഷ്ടണ്ടാവൂല.
ഇപ്പ അത് കഴിഞ്ഞു കഴിഞ്ഞാലൈ കാ രം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽന്ന് തോന്ന
തോന്നമാരിയെന്ന
ആഹ്
ഞങ്ങളു അങ്ങന്നെത് വെർതെ മുറിച്ചിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ടി വി യൊക്കെ കാണുമ്പോം വെർതെ കൊറിക്കും.
ചക്കക്കുരു അങ്ങനെ കഴിക്കോ
ആഹ് വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് കടു പൊട്ടിച്ചിട്ടാ മതി ആഹ് അ മ്മാമെ അച്ചാച്ചനൊക്കെ ഉള്ള സമയത്ത് അവര് ചിട്ട് കളിക്കുന്ന കാണാ നല്ലതാ ഒരുപാട് കാൽസ്യം വിറ്റാമിൻ സെക്കെ ഉള്ള സാധനല്ലേ.
ആഹ് അതെ അതെ
എന്നാ ഓക്കെ എന്നാ ഞാൻ വിളിക്കണ്ട്ന്നാ
എങ്ങനെ
ഹലോ ഞാൻ വിളിക്കണ്ടന്നാ ആഹ് ഓക്കേ ഓക്കേ ശരി